ആ കേൾക്കുന്നുണ്ടോ
ഉം കേക്കുന്നുണ്ട് പറഞ്ഞോ
ആഹ് പിന്നെ എന്തൊക്കെയൊണ്ട് വിശേഷം?
സുഖായിട്ടിരിക്കുന്നു അവിടെ എന്തുവാ?
ആഹ് ഇവിടെ
ഉം ഉം കിടന്നോ?
ആ ബാക്കിയെല്ലാരും കെടന്നു ഞാൻ കെടന്നില്ല
ഉം ഉം പിന്നെ നാളെ എപ്പഴാ പോവണ്ടേ? ക്ലാസിന്
നാളെ ഒരു എട്ട് എട്ടര കഴിയുമ്പോ പോകും
ഉം ചോറൊക്കെ കൊണ്ടുപോകോ?
ആഹ് കൊണ്ടോവും കൊണ്ടോവും വൈകിട്ട് വരെ ഉണ്ട്.
മ് മ്
ആ നാളെ ഇനി അമ്മൂമ മരിച്ചതായിരുന്നു അപ്പം പതിനാറ് നാളെ അപ്പം. അവിടെന്നു എല്ലാരും എല്ലാരുടെ പോണോന്ന് അറിഞ്ഞുട
മ് മ്
ചിലപ്പോ പോവയിരിക്കും
മ് മ് മ്
പക്ഷെ പതിനാറ് കുളി മറ്റന്നാണ്ന്നാ പറഞ്ഞത്
അപ്പ നാളെ എന്തുവാ
നാളെ ശുദ്ധ പിണ്ഡം ന്നാ പറഞ്ഞ പക്ഷെ അറിഞ്ഞുകൂട കൃത്യമായിട്ട് എന്തൊക്കെയാന്ന്
ഉം ഹ്
മറ്റന്നാളത്തേക്ക് അവിടെ കാപ്പിയൊക്കെ ഒരുക്കുന്നുണ്ട് കുറിക്കെയായിട്ട് പോരെഉള്ളവര് എല്ലാരും വരും
അമ്മയുടെ പനിയൊക്കെ കുറഞ്ഞോ
ആ അമ്മയിടക് വയ്യ ഭയങ്കര ക്ഷീണം വന്നു.
ഉം ഉം അപ്പൊ നാളെ ആരാ കുക്കൊക്കെ ചെയ്യുന്നത് പാചകമൊക്കെ ചെ കുക്കെയ്ന്നയാരാ
പാചകം അമ്മ തന്നെ ചെയ്യുന്നേ പക്ഷേ നമ്മള് സഹായിച്ചൊക്കെ കൊടുക്കും അത് ചെയ്ത് കഴിയുമ്പോത്തേന് ഭയങ്കര നടുവേദനയും ഈ വൈറൽ ഫീവർ ആയിരുന്നു അതുകൊണ്ടായിരിക്കും ഭയങ്കര നടുവേദനയൊക്കെ
മരുന്നക്കെ കഴിച്ചോ
ആ മരുന്നൊക്കെ കഴിച്ചു
ഉം നിനക്കും പനിയാന്ന് തോന്നുന്നു തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുന്നുല്ലോ
ആ അമ്മക്ക് അവ അച്ഛന കൂട്ട് പോയതാ അപ്പം എനിക്കും പനിയടെ ജസ്റ്റ് ആരംഭം ഉണ്ടായിരുന്നു പക്ഷെ മരുന്ന് കഴിച്ചു അപ്പ വലിയ പനി അടിച്ചില്ല പക്ഷെ സൗണ്ട് പോയി
ഹോ ഹോ ഉ ഉപ്പ്‌ വെള്ളൊക്കെ കൊണ്ടാൽ മതി
ആ ഞാൻ പിന്നെ ഉപ്പ് വെള്ളം കൊള്ളണ്ടൊന്നും ഇല്ല ഇനി കൊള്ളണം
ഇന്നെന്തുവാ
ഇന്നാണെങ്കിൽ ഒരു പക്കി ആ പെട്ടെന്ന് വന്ന് എന്റെ കണ്ണില് വന്ന് കടിച്ചു
ആ എന്നിട്ട്
അതിന്റെ ഒരു സൈസ് ഒരു വാടയുള്ളൊരു പക്കിയുണ്ടല്ലോ
മറ്റേ മനസ്സിലായി മനസിലായി
ഒരു ഏരിയൻ പക്കി
വണ്ടി പോയപ്പോഴോ അതോ വീട്ടിൽ ഇരുന്നപ്പോഴോ
വീട്ടില്‌ വെളിയിലിരുന്നതാ
ഒ ഓ
പെട്ടന്ന് ഞാനും അമ്മയും ചേച്ചിയുണ്ടായിരുന്നു കാര്യം പറഞ്ഞോണ്ടിരുന്നപ്പോൾ കാണാം പെട്ടെന്നരു പക്കി വന്ന് ഞാൻ ഡയറക്ട് കണ്ണിലോട്ട് വന്നങ്ങ് അത് കണ്ണിന്റെ അറ്റത്ത് വ കടിച്ചങ്ങ് കടിച്ചങ്ങിരിക്കുകയാ എളകി പോകുന്നതുമില്ല ഭയങ്കര വേദന ഭങ്കര വേദന എന്ന് പറഞ്ഞ കൊറെ നേരം കണ്ണ് കഴുകി.
ഉം ഉം
ഇപ്പഴും വേദനയുണ്ട് ഇനി കൊമ്പ് വല്ലോം ഇരു പ്പോണ്ടോന്ന് എനിക്കറിഞ്ഞൂട. നോക്കിയണക്കൊന്നും കാണുന്നൊന്നും ഇല്ല. ഐസ് വെച്ചൊന്നും ഇല്ല. കൊറെ നേരം കണ്ണു കഴിവി. ഭയങ്കര വേദനയാ
കണ്ണൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യ.
ഇത് ഭയങ്കര ഉക്കോടാ വന്ന്
ഉം ഉം
കടിച്ചങ്ങിരിക്കുവാരുന്നു അത് പോന്നില്ല ഞാൻ പിന്ന പറിച്ചണക്കെ ഇങ്ങനെ പോന്നില്ലായിരുന്നു.
ഉം ഉം
ച്ചോയിരിക്കും പെട്ടെന്ന് കണ്ണ് തു തുറക്കാൻ വയ്യ അത്രയും വേദനഉയരുന്നു. സ്വർഗം കണ്ട്
ഉം എപ്പഴാ പകലായിരുന്നോ?
ഇപ്പ സന്ധ്യക്ക്‌.
ഉം
അങ്ങനെ അതൊരു അപകടം പറ്റി
പിന്നെ വേറെന്തുണ്ട്
വേറെ പ്രത്യേകിച്ചൊന്നുല്ല സിനിമയൊക്കെ കണ്ടോ പുതിയത്
സിനിമ പുതിയ സിനിമകളൊന്നും ഇണ്ടില്ല കാണുന്നില്ല കാണണം ദൃഢം കാണെന്നുണ്ട് നല്ല പടം തോന്നുന്നു ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുവാണ് ഇനി കാണണം ആഹ
ഞാൻ ദൃടം കണ്ടു ആ കൊള്ളാം കൊഴപ്പമില്ല കാണാൻ കാണാൻ കൊഴപ്പ ആ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടന്ന് വെച്ച ഭയങ്കരന്ന് പറയാനില്ല
ഉം ഞാൻ കണ്ടില്ല ഇനി കാണണം വന്നില്ലെങ്കി കാണണം വന്നിട്ടില്ലല്ലോ എറ്റീറ്റീട്ട
ഇല്ല ഇല്ല ഇനിയിപ്പൊ ദൃശ്യം മൂന്നാം ഭാഗം വരോന്ന് തോന്നുന്നു
ഉം അത് പോയി കണ്ടില്ലായിരുന്ന് ഇല്ലയോ
ഇല്ല ഇല്ല തിയറ്ററില് പോയി കണ്ടില്ല
ഉം ഉം തിയേ എത്രക്കണാനള്ള പടംൊന്നും ഇല്ലെന്ന് പറയുന്നേ
അങ്ങനെ രണ്ട അഭിപ്രായം ഉള്ളവരുണ്ട് മോഹൻലാിന്റെ അതിഗംഭീരമായ അഭിനയയിരുന്നു അതുകൊണ്ട് കാണാനുണ്ട് ആന്നും പറയുന്നുണ്ട് പിന്നെ ർ അത്ര പോരാും പറയുന്നവരുണ്ട്
ഞാനും കണ്ടില്ല യട്രിപ്പ് കാണമന്ന് വിചാരിച്ചായിരുന്നു പിന്നെ ഇ രണ്ടായി അഭിപ്രായം വന്നുകൊണ്ട് പോയി കണ്ടില്ല
ഉം ഇപ്പൊ പുതിയ സിനിമ ബ്ലാസ്റ്റ് കൊള്ളണംന്ന് പറയുന്നുണ്ടോ
ആഹ അത് നല്ല പടന്ന് പറയന്ന്
ആ അതിന്റെ ഞാാനിങ്ങനെ റിവ്യൂ അല്ലാതെ ത്രൈത ഒക്കൊക്കെ ഉണ്ട്
ആഹ കൊള്ളാന്ന് പറയുന്നു അതൊന്നും പോയില്ല ഇപ്പൊ തിയേറ്ററിലൊന്നും പോയി കണ്ടില്ല കൊറെ നാളായി തിയേറ്ററിലൊക്കെ പോയി പടം കണ്ടിട്ട്
ഇനിയിപ്പ അസുഖങ്ങളല്ലേ തിയേറ്ററിലൊക്കെ ആയിരിക്കും പെട്ടെന്ന് പറ
ആഹ ഹാ അതവാ അത്രല്ല മഴയ ഇങ്ങോട്ട് പോകാൻ പറ്റും സ്റ്റാട്ടസ്ത്തെ
ആഹ ശരിയാ പിന്നെ എന്താട അസുഖങ്ങ തകർച്ചത നിീങ്ങളളായിരി ഞ കൂട്ടുകാരിയുടെ ഒരു ചേട്ട
പുറത്തുന്നൊന്നും കഴിക്കൻ പറ്റത്തില്ല ഉം ഇവിടെയും കൊറേ പേർക്കുണ്ട് മഞ്ഞപ്പിത്തൊക്കെ മഞ്ഞപ്പിത്തം. ഇഷ്ടം പോലെ പേർക്കുണ്ട്.
ശ്രദ്ധിക്കണം
ഈ കടയില് ഒക്കെ പോയി വെള്ളം കുടിച്ച് പന്നവെള്ളമൊക്കെ. കുടിക്കും.
അസുഖമുള്ള ഒരാൾ കുടിച്ച ഗ്ലാസ് ആയിരിക്കും പിന്നെ അടുത്താക്ക് കൊടുക്കുന്നത്.
ഉം കഴിവുത്തൊന്നും ഇല്ലായിരിക്കും നേരെ.
കഴിവുന്നെ
ഉം അതാ. എന്നുപറഞ്ഞു നമ്മളെ ആരും പുറത്തൊന്നും പോയി കഴിക്കാതിരിക്കത്തില്ലല്ലോ.
അതില്ല എന്നാലും ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഈ സമയത്ത് ഈ ഒരു മഴക്കാലത്ത്.
ഉം അത് ഈ ഗ്ലാസ് ഗ്ലാസ്സിലുടെ ഒക്കെ മഞ്ഞപ്പിത്തം പകരുന്നേ.
ഓ ആന്നാന്ന്.
ഉം ഉം ഉം.
ഇപ്പൊ എച്ച് വൺ എൻ വൺ ആൻഡ് മറ്റേ ബാക്ടീരിയ ഉണ്ടല്ലോ ഷിഗെല്ല ബാക്ടീരിയ ഒക്കെ കൊല്ലത്ത് സ്ഥിതി.
ഉം ഇഷ്ടപോലെ ആയി. അതെ കൈയൊക്കെ വൃത്തിയായിട്ട് കഴുകണം എപ്പഴും
ആ അതെ നഖവും ഒക്കെ പെട്ടെന്ന് വെട്ടണം നഖത്തിന്റെ എടകൊക്കെതിരിക്കും അതൊക്കെ ശ്രദ്ധിക്കണം അമ്മൂമ്മയൊക്കെ ശ്രദ്ധിക്കണം അമ്മൂമ്മക്ക് ആഹാരൊക്കെ കൊടുക് കുമ്പോ
ഇവിടെല്ലാം സ്വ വീട്ടിലെ കെൺറ്റിലെ വെള്ള എല്ലാം ചെയ്യുന്നേ അതുകൊണ്ട് വല്യ കൊഴപ്പമില്ല തിളപ്പിച്ചിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നതൊക്കെ
ആ വെള്ളത്തിലായാലും ക്ലോറിൻ ഒക്കെ ചെയ്യണം
ഉം ക്ലോറിൻ നമ്മടെ ഈ നാട്ടിലൊന്നും ക്ലോറിൻ ഇടേണ്ട ആവശ്യ ഇല്ല
പറയാൻ പറ്റത്തില്ല നമ്മുടെ അടുത്തടുത്തുള്ള വീടുകളുള്ള സ്ഥലംല്ലേ അപ്പം അടീന്നായിരിക്കും വരുന്നത് ചെൽപ്പം പറയാൻ പറ്റത്തില്ല
ആഹ് ഇതുവരെ അങ്ങനെ വലിയ പ്രശ്നൊന്നും ഉണ്ടായിട്ടില്ല ഇനിയിപ്പ എന്ദോന്നക്കെ അറിയത്തില്ല
മഴക്കാലം ആവുമ്പം എന്തായാലും ക്ലോറിൻ എല്ലാ കെണറ്റിലും ഇടണം അത് ഹെൽത്ത് സെന്ററേന്ന് കൊണ്ടുവരുല്ലോ അവിടെ കൊണ്ടുവന്നില്ലേ
ബ്ലീച്ചിംഗ് പൗഡറോ
ആഹ് ബ്ലീച്ചിങ് പൗഡറ്
ആഹ അത് കൊണ്ടുവന്ന്
അതിട്ടോ
അത് ഇടുന്നുണ്ട്
അപ്പം എല്ലാം ക്ലോറിനെ റ്റാഉഅല്ലോ
മ് ഹ്മ്
അത് ഇട്ട വല്ലാടോ
എന്തുവാ
ബ്ലീച്ചിങ് പൗഡർ ഇട്ടോന്ന്
ആഹ് ഇവിടെ ഇട്ട് ഇവിടെ ഇട്ട്
ഉം അവിടെ വെള്ളം ഇങ്ങനെ കോയാ ട്ടുണ്ടതോ
ഇവിടോക്കെ ഒരു കോരിയാ തുണിയൊക്കെ കയിവാറ്
ആ
ഉം ടാങ്ക അടിക്കും പക്ഷെ തുണി കഴുകുന്നെല്ലാം കോരിയ വെള്ള കാൻ അ അത് പണ്ടുതലേ കോരിയോ ശീലായോണ്ട് അങ്ങനെ അങ്ങെ ചെയ്യുന്ന അമ്മയ്ക്ക് കോരിയെ കഴിവുന്ന ഇഷ്ടം
എല്ലാരും
എല്ലാരും ഇല്ല ഞാനും അമ്മിം മാത്രം വേറാരും തുണി കഴ് വത്തില്ല്ടെ
അച്ഛന്റെ തുണിയൊക്കെ ആരാ കഴ്ക്
അമ്മ കഴ്കും
അച്ഛൻ തന്നെ കഴ് വത്തില്ലേ
അച്ഛൻ ഇവിടൊള്ളപ്പം കഴ്‌ക്ന്നത് അമ്മയാ പുറത്തൊള്ളപ്പം അച്ഛൻ തന്നെ കഴ്കും
ആ
ഉം പിന്നെ
എന്താേ?
പിന്നെ വേറെന്തുവാ
പിന്നെ പ്രത്യേച്ച് ഇല്ല ഞാൻന്നെ അങ്ങോട്ട് പോയിരിക്കാം ശരിയെന്ന
ആ ഓക്കെ ശരി